പ്പ വരാട്ടോ ഹലോ ആഹ്
ആഹ് എന്തായി സുഖല്ലേ
ആ പിന്നെല്ലാ സുഖം അവിടെ?
ആഹ് ഇവിടെയും സുഖം എന്തടക്കായിരുന്ന്?
തീയുണ്ട് വണ്ടിക്ക് നേർ
അത് ശരി. എന്നിട്ട് ചായയൊക്കെ കുടിച്ചാ?
ചായ കുടിക്കാ ടൈമായി ല്ല
അയ് രാത്രിയായല്ലോ ചോറ് കയിച്ചാന്ന് ആണ് ചോദിക്കേണ്ടത് എന്നിട്ട് ചായേലായി.
ആഹ് ചോറ് കഴിച്ചു അവിടെ ചോറ് കഴിച്ചോ അവിടെ ചോറ് കഴിച്ചോ?
ആഹ് അതെ ഇപ്പ കഴിച്ചു കഴിഞ്ഞു എണീറ്റുള്ളൂ. അവിടെ ചോറിന് എന്താര്ന്ന് കറി.
ഇവിടെ ചോറിന് തേങ്ങാ ചമ്മന്തി അച്ചാറും
ഹ ഹ കൊള്ളാലോ നല്ല കറിയാണല്ലോ.
എവിടെ
ഇവിടെ മറ്റേ കടൽ ബ്രാല് വറ്റിച്ച് വറ്റിച്ചില്ല തേങ്ങാച്ചാറ് പിന്നെ ഇന്നൽത്തെ കപ്പങ്ങയും ഒണക്കമീനും കൂടി ഉണ തൈലേ കൂടി കറി വച്ചത്ണ്ടായിര്ന്നു അപ്പോ അതും കൂട്ടി കഴിച്ച്.
ഹെൽത്തി ഹെൽത്തി ഞാൻ ടിവി കണ്ടോണ്ട്
ആണാ ഓ എന്ത് ടിവിൽ എന്താ കണ്ടേ?
ആർ സി ബി ന്റെ മാച്ച്.
ആഹ്‌ അന്ത്‌ ആർ സി ബി ജെയ്
ഇല്ല ഞൻ കളി നടന്നൊണ്ട് ജയിക്കണം.
ആഹ്‌ ആഹ്‌ ജയിക്കോ?
അത് ജയിക്കും. ഇപ്പോ തന്നെ നാല് വിക്കറ്റ് വീണ്.
ആഹ് ആഹ്‌. അത് നന്നായി എനിട്ട് പിന്നെ ന്താ. എന്താ എന്താ ഗെയിം കളിയുടെക്കെ കാര്യം അറിഞ്ഞായിരുന്നല്ലോ.
ഗയ്മെന്ന പുതേ ചാനൽ ട്ട്ണത് ണ്ട്
ഏത്
ഗനീനി
ഓഹ് യൂട്യൂബിലാ
അല്ല ഇൻസ്റ്റാഗ്രാമില്
ഇൻസ്റ്റാഗ്രാമിൽ ചാനൽ ഒക്കെ അത് ച്ചിരി പണികളൊ പണിയാണല്ലോ കൊർച് ക നാള്ട്ക്കും ന്ന് ഫേമസാവാൻ പിന്നെ എന്തോരം പണിയ്ണ്ട് അപ്പൊ അഹ് ചാനല് തൊടങ്ങാനെന്തൊക്കെയാണ് ആദ്യം ചെയ്യെണ്ടെ അത് കൈഞ്ഞിട്ട്
അതൈഞ്ഞിട്ടെന്താ അക്കൗണ്ടിൽ വീഡിയോ വന്ന്
അത്രേം ചെയ്ത എങ്ങനേണ് ചാനല് പെട്ടെന്ന് ഫേമസ് ആവ്ണെ ലൈക്‌ ഒരു റീ ജ്ജ് പോവ്ണ്ടേ ആൾക്കാരിലോട്ട് സോഷ്യൽ മീഡിയയിലൊരെക്കൗണ്ട് അതല്ല സോഷ്യൽ മീഡിയൽ ഒരെക്കൗണ്ട് തൊടങ്ങ്ണ് ണ്ടെങ്കിൽ നമ്മൾ വ മറ്റുള്ളവരിലേക്ക് എത്തിക്കണെങ്കിൽ മറ്റുള്ളവർക് ഷെയറെയ്യണം അല്ലാതെ വീഡിയോ വെറുതെ ട്ടിട്ട് കാര്യല്ല
ആദ്യം വീഡിയോണ്ടാക്കീട്ടാണല്ലോ ഷെയറെയ്യാ
അ അല്ലെങ്കിലും ഇതെന്റെ അക്കൗണ്ട ണെന്ന് പർഞ് ആദ്യം സ്റ്റോറി അങ്ങനെ ന്തേലും ഇടണ്ടി വരും
ആദ്യന്തേലും ഇട്ട് ട്ടാണ്ട് ഷെയറെയ്യാ എന്നാലേ റീച്ച്ട്ടൊള്ളു
ആഹ് അങ്ങനെ അഹ് ചെയ്താ മതി ചെയ് ത നല്ല റീച്ച് കിട്ടും
ന്നതാ അവ്ടെന്താ പരിവാടി
ഇവ്ടെന്ത്‌ ഇങ്ങനെ വേർതെരിക്കാർന്നു ഞാ പിന്നെങ്ങനൊര് പ്ലാന് ടേർന്നു വല്ല വെക്കേഷനൊക്കെല്ലെ എവിടേലും പൊർത്ത് പോയാലോന്ന്
എവ്ടെ
ഏഹ് എവ്ടെ ന്ന്ചോയ്ച്ച വല്ല തണുപ്പുള്ള സ്ഥലത്ത് പ്പോ ഇച്ചിരി വെയിലും മഴൊക്കെ മിക്സ് ആയ കാലാവസ്ഥായോണ്ടേ തണുപ്പുള്ള അട്ത്ത് ഉള്ള സ്ഥലങ്ങള് അതുപോൽത്ത നല്ല തണുത്ത ഏരിയാസൊക്കെ ഇണ്ടാവൂലെ അവ്ടെ പോവാന്നൊക്കെ പ്ലാൻ ചെയ്യ്ണ്ട്‌ ഇന്ന കാശ് നമ്മള് നോക്കാലോ അതിന്റെ ത് വേണ്ടാലോ
പഠ്തത്തിന്റെ കാര്യന്തായി
എക്സാമാണ് അട്ത്താഴ്ച്ച അപ്പൊ അതിന് പ്രിപ്പേറെയ്യാന്ണ്ട് അങ്ങനാ നിങ്ങള്ടെ പഠിത്തത്തിന്റെ കാര്യോ
വെ എക്സാമ് വരാ പോണോള്ളു
ആണോ എന്ട്ട് എങ്ങനെയ്ണ്ട് ഫ്രണ്ട്സൊക്കെ കൂട്ടാരൊക്കെ എങ്ങനെയ്ണ്ട്
കൂട്ടാരൊക്കന്നാ സുഖം
ആഹ് അവരൊക്കെ വിളിച്ച് അന്വേഷിക്കാറ്ണ്ടോ ഉം അത് നന്നായി അവിടെ എങ്ങനേണ് മന് ആ ചെല്ലി ചെല്ലി അവിടെ എങ്ങനേണ് മന്തിയൊക്കെ
മന്തി ചെലെ സമയ ത്ത്
അഹ് എന്താ മന്തി കിട്ടോ അതിന്
മന്തി കിട്ടും
ഏ അപ്പൊ ഇവിടുത്തെ വെച്ചോക്കുമ്പോ അവിടെ കാശ് കുറവാണോ ഉം അതെന്തായാലും നന്നായി പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടോയി നിനക്ക് ഭാവിൽ എന്താവണോന്ന് ആഗ്രഹം
എനിക്ക് ഭാവിൽ ആ ആ എയർഫോഴ്സി കാരണന്നാ
എഫോസ് അത് ഇച്ചിരി പണിയുള്ള ടാസ്ക്കാണ് ഉം പിന്നെ അത് മാത്രേ ഉള്ളൂ ആഗ്രഹം
പിന്നെ ഫുട്ബോളിൽ
ഓ ആരെ പോലെ അവാനാണ് ഫുട്ബോളിൽ
ഉം ആരെയ പോലെ മെസി പോലെ ഒന്നും ഇല്ല
നീ മെസിൽ എന്താണ് ആ കാൺനത് പുള്ളീനെ പോലെ ആവണ ള്ളോൻ
മെസിന്റെ ട്രിപ്പിളിങ്ങും ഫേസ് മേക്കറും പീസ്സ് ഓൺലി ലജന്റ്
ഒന്നും കേൾക്കുന്നില്ല
അതിലൊക്കെ കൂടി വേറെ ഒന്നുല്ല ഒൺലി മെസി
ഉം അപ്പൊ എന്താ ക്രിക്കറ്റില് വേം കേറാൻ താല്പര്യല്ലേ
ഇല്ല താല്പര്യല്ല
അതെന്താ?
അതിൽ കിട്ടാണേ കയറും ഇല്ലെങ്കിൽ ഫുട്ബോൾ
ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ
ഉ
അതെന്താ?
അതായത് ഫുട്ബോളാണ് ആദ്യം തൊട്ട് കളിക്കാൻ തുടങ്ങി അത് കാരണം അത് ഇഷ്ടം
ഓ അങ്ങനെ പിന്നെ നീ ജിമ്മിനൊക്കെ പോകുവോ?
ജിമ്മില് പോണം കാഷ്
ഉം അതെന്താലും നല്ലതാണ്. ഒന്നും കേൾക്കുന്നില്ല പിന്നെ നിനക്ക് വേറെ വല്ല എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെയുണ്ടോ?
എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ മരിക്കാണ്ടിരിക്കണമെന്നുണ്ട്.
അല്ല അതൊരാഗ്രഹമായിട്ട് വരൂല്ലല്ലോ വേറെന്തെങ്കിലും
ബസ് ഇ ഇ ചസ് പഴസനൽ
ആഹ് അതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം
അയ്യോടാ അവട് തനിയാഗ്രഹാ ഇവാ പ്രജ തനിക്ക്
ഓ തനിക്കൊന്ന് എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുല്ല. വല്യ വ വല്ല്യായി ഇത് ആഗ്രഹങ്ങളൊന്നില്ല എന്തേലും ആവും ഭാവീല് അത്രേ ഉള്ളൂ
ആഹ്
ഉം
എന്നാ പുറത്തൊന്നും പോയില്ലെ
പുറത്ത് ഇല്ല പോയില്ല ഇപ്പൊ എക്സാമൊക്കെ ആയകൊണ്ടും പിന്നെ വെക്കേഷനായകൊണ്ട് വീ ട്ടിതന്നെ ഇരിക്കയാണ്. അവിടെയോ?
വേറെന്താ വീട്ടി തന്നെ ഇരിക്കണു
ആഹ അതെന്തായാലും നന്നായി
അവിടെ പഠിക്കാന്ന പഠിക്കാനില്ലേ
രാത്രി കാലങ്ങളാ പഠിക്കാറുള്ളേ രാവിലേം വൈകുന്നേരൊന്നും അങ്ങനെ പഠിക്കാറില്ല അതാ അങ്ങനാ പിന്നെ നാളെയിനി എന്താ പരിപാടി
നാളെയെന്താ പരിപാടി ഒരു പരിപാടീല്ല എല്ലാ ദിവസോം പോലെ തിന്നാ കിടക്കാ ഉറങ്ങാ
ഏ എന്നാ നമുക്ക് നാ ഹു ട്രിപ്പിനൊക്കെ പോയാലാ?
ഏ അത്യാവശ്യ കാശില്ല.
അത് ശരി
ഉം കാശ് ഒള്ളപ്പ ഞാൻ അങ്ങാട് വിളിച്ച് പറയാ.
അവിടെ മഴയുണ്ടാ?
മഴയില്ലാ വെയിലാ.
ഏ ഈ രാത്രിയാ
ഇവിടെ വെയിലാണ് മഴ പെയ്താലേ മഴ പെയ്തെന്ന് പറയാൻ പറ്റു
അല്ല കാറ്റ് ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്
ഞാ ചോ ച്ചത് മഴ പെയ്താന്നല്ലേ ചോദി ആഹ്
ഉം നന്നായി ചൂട് ഭയങ്കര ചൂടാ
ആഹ് നല്ല ചെറിയായിട്ട് ചൂട്ണ്ട്
ഉം രാത്രി അപ്പൊ തണുപ്പൊന്നൂല്ലാല്ലേ
ഇല്ലില്ലില്ലാ
ഉം അത് കഷ്ടായിപ്പോയി
അവിടെ മഴയൊണ്ടാ
അഹ് ഇവിടെ ഇന്നലെ രാത്രി വരെ മഴ പെയ്താരുന്ന് ഇന്നിപ്പോ ഉച്ചക്ക് പെയ് ലോഡ് കൂടി പെയ്ത് ഇപ്പില്ലാ ഇപ്പൊരു തണവ് ചൂടിണ്ടെന്നാലും ചൂടത്രയില്ലാ അങ്ങനെ ഉം പഠിക്കണം പിന്നെ ഗെയിമ് ഇനി കളിക്കണ്ടോ?
രാത്രിയിലാ കളിക്കാ
ആഹ് അത് നന്നായി. പിന്നെ നീ ഏതെലും പുതിയ സിനിമ കണ്ടാ?
ഇല്ല കാണാൻ പോണോന്നൊണ്ട് കാശില്ല.
ഏഹ് ദൃശ്യം ത്രീ നല്ലതാന്ന് പറയുന്നുണ്ടാർന്ന്.
ഏയ് അത്രക്കൊന്നൂല്ല.
ഏഹ് അതിരടി ഏഹ് ദൃശ്യം ത്രീയുടെ നല്ല നല്ല ഭം ഏഹ് എന്താ പറയാ ഏഹ് സ്ക്രിപ്റ്റും പിന്നെ എന്താ ക്ലൈമാക്സ് പിന്നെ അതിനാത്ത് ട്വിസ്റ്റ് സീനാന്ന് പറയ്ന്ന് ഞ്ഞാർന്ന്-
ആഹ്
കാണാൻ പോണോന്നുണ്ട് പക്ഷെ ടിക്കറ്റ് കിട്ട് ട്ടണില്ല
ഉം ഈക്കൂടെ കാശ് ഇണ്ടായിരുന്നേ ഞാൻ പോയേനെ
ഉം അവിട ഇതിന്റെ ഓടറിണ്ടാ?
ഓടണ്ട് ഓടണ്ട്-
ആണ എന്തായാലും നന്നായി എന്നിട്ട് പൊറത്ത് കാറ്റൊക്കെ ഇണ്ടാ
കറ്റ് ഇല്ലൃ അത്രക്ക് ചെറുതായിട്ടുണ്ട്
ഉം പിന്നെ സ്കൂളിലോട്ട് പോവാനുള്ള യൂണിഫോം എല്ലാരും വാങ്ങിച്ചോ-
ഇല്ലി ഇല്ല വാങ്ങിക്കണ- ആദ്യം പീസടട്ടെ അത വാങ്ങിക്കാം
ആഹ് ഓക്കേ ഓക്കെ നാളെ നീ ഇനിഎന്തുട്ട് രാവില കഴിക്കാൻ-
രാവിലെ അറിഞ്ഞുകൂടാ ണ്ടാക്കണം അനുസരിച്ചിരിക്കും
ആഹ് അത് നന്നായി- പിന്നെ എന്തായാലും
ഏ വേറെന്താ അവിടാ നാളെ കോളേജ്ണ്ടാ-
ഇല്ല നാളെ മറ്റേ മുസ്ലിങ്ങളുടെ പെരുന്നാളല്ലേ ഇപ്പരണ്ട ദിവസം അപ്പൊ അതിന്റെ- ലീവ് നാളെ മറ്റന്നേ ആ ബക്രീതാന്നതോന്നെ- എനിക്കറിയില്ല കൃത്യായിട്ട്
ആ
അപ്പൊ അവധിയണല്ലോ എല്ലായിടത്തും അവധിയാണല്ലോ അവിടെ അവധിയാന്ന് തോന്നുണു രണ്ട
ആ ഇവിടെ തോർനിട്ട ഇല്ലില്ല അത
ആ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞങ്ങാട് എങ്ങനെ പിന്നെ നിനക്ക് ഇഷ്ടൊള്ള ഏറ്റവും ഏ ഏറ്റോം ഇഷ്ടൊള്ള ഗെയിം ഏതാ
ഏറ്റോം ഇഷ്ടൊള്ള ഗെയിംന്ന് പറഞ്ഞാ ഫോൺ കാണാ കമ്പ്യൂട്ടറ് കാണാ പി എസ് കാണാ മൊത്തത്തി ല് പറയാൻ പറ്റൂല്ല ഇതിൽ നിന്ന് ഒന്ന് പറ
ഓക്കെ ഫോണില്
ഓൺലൈൻ വീതിയമ്മമായി
ബിജിഎം ഐ ലാപ്പില് ഐ മീൻ കമ്പ്യൂട്ടറില്
കമ്പ്യൂട്ട റില് ജിപി എ സിക്സ് വരാ മോണ ജി ടീ സിക്സ് അല്ലെ ജി ടീ ഫൈവ്
ആ അത് പക്ഷെ എറങ്ങീട്ടില്ലാല്ലോ
ഇല്ല
ഉം പിന്നെ പി എസ് ഓ അതു മറ്റേ സിനിമ എറങ്ങിയിട്ടൊളളതല് ഓൾറെഡി മറ്റേ
ടോം ഹോളണ്ട്
ആ അതെറങ്ങിയേക്കണതാണല്ലേ അത് നല്ല രസാന്നു തോന്നണു കളിക്കാൻ ആ
ആ ആ രസാ രസാ ഭയങ്കര രസം
ഉം എന്നാ ശരിയെന്നാ ഇനി വിളിച്ചു ബുദ്ധിമുട്ടിക്കണില്ല ഓക്കെന്നാ ബൈ ഗുഡ് നൈറ്റ് ശുഭരാത്രി